ആ കേക്കാം ആഹ് പാ ആഹ് ആഹ് പറഞ്ഞോടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറഞ്ഞോ
എന്ത് വിശേഷം നല്ലന്നെ നല്ല വിശേഷം തന്നെ മഴയാണ് തണുപ്പാണ് കെട്ക്കാൻ നല്ല സുഖാണ്
എം അതെ എന്നും ഇതാണ് വന്ന വിശേഷം ഇപ്പ കൊറച്ച് ദെവസം കൊണ്ട് അഹ് പറഞ്ഞോ
വേറാരൂല്ലാ പുള്ളിക്കാരൂല്ല്യാ
ഇല്ല വേറാരൂല്ലാ ഇല്ല ഇവി ടെ ഞങ്ങള് മൂന്ന് പേരെ ഒള്ളൂ ഞങ്ങള് വേറെയാ ഏഹ് ഇക്ക ട് ഉമ്മയും വാപ്പായയും മരിച്ചു പോയി വാപ്പ ആദ്യം മരിച്ചു വാപ്പ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞ് ഉമ്മ മരിച്ച് ഇപ്പം രണ്ടുപേരും മരിച്ചിട്ട് വാപ്പ മരിച്ചിട്ട് അഞ്ചാവ്ന്നു ആഹ് അതെ അവര് രണ്ടു പേര് ഇക്കായ മൂത്തത് എളയാള് അനി ആഹ് അവര് രണ്ടാണുങ്ങളാ അനിയനും ആഹ് അഹ് അനിയനൊണ്ട് അപ്പൊ അവര് വേറെയാ ഉം ഇവിടെ ഇക്കായാ മൂ ത്തത് എളയത് അനിയന്ണ്ട് അവര് അവനും വൈഫും കുഞ്ഞും അവരും വേറെ ഞങ്ങളും വേറെ അങ്ങനെ അവരു മൂ മൂന്നു പേര് വേറെ ഞങ്ങളും മൂന്ന് പേര് വേറെ അവരക്കെ എല്ലാരും ഓഹരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയോണ്ടേ അവരവർടെ ഓഹരിയിലങ്ങോട്ടും ഇങ്ങോട്ടുക്കെ മാറി അത് പിന്നെ ഉമ്മായും വാപ്പായും ഒള്ള സമയത്ത് തന്നെ അതൊക്കെ ആഹ് അതൊക്കെ ചെയ്ത് ഇനീപ്പം കുടുംബം ഇത് കെടപ്പൊണ്ട് ഉമ്മാടേം വാപ്പാടേം ഓഹരി കെടപ്പൊണ്ട് അതങ്ങനവിടെ ഇട്ടേക്കാ അത് കൊ കൊച്ച്ങ്ങക്ക് രണ്ടു പേർക്കും കൂടെ രണ്ടു പേരുടേം കൊച്ചുങ്ങക്ക് അങ്ങനെ ആക്കി ഇട്ടിരിക്കാ അവര് ഉം വീടൊണ്ട് വീടൊണ്ട് വീടിപ്പോ ഒറ്റിക്ക് കൊടുത്തിരിക്കുന്നു അപ്പം ഈ മാസം ഈ മാസം ഒ ഒഴിയും ഒരു വർഷം ആവും ഉം പറഞ്ഞോടാ ഏഹ് ഹലോ
ആഹ്
റേഞ്ചിന്റെ പ്രോബ്ലം ഒണ്ട്ല്ല്യോ മഴ ആയത്കൊണ്ട് റേഞ്ചിന്റെ പ്രോബ്ലം ഒണ്ടില്ലേ
ആഹ് അത്ണ്ട് ഇവിടെ വൈഫൈയാ ആഹ്
അതെയല്ലേ ആഹ് ഇവിടെതാ അന്നാലും ഫാ ഫൈജി കാണിക്കുന്നൊണ്ട് നല്ലെ മഴക്കോളക്കെ ആയത് കൊണ്ടായി രിക്കും ഒണ്ട് റേയ്ഞ്ചിന്റെ പ്രോബ്ലം ഒണ്ട് എടക്ക് കേക്ക്ന്നില്ല ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കാൻ പറ്റുവല്ലോ അതെലാ ഉം എന്നിട്ട് പിന്നെ വീടുകള് വേറെ റെന്റിന് കൊടുത്ത്ക്കാല്ലേ
ആഹ് അത് ആഹ് ആ കുടുംബത്തിന്റെ ആ വീട് കുടുമ്പം അല്ല ആദ്യം ഇവര്ടെ കുടുമ്പം വീട് ഉം ഒണ്ടാരുന്ന് അത് വിറ്റു അത് വിറ്റ് റ്റിട്ട് മൂന്ന് ഓഹരി വെച്ച് അതായത് രണ്ട് മക്കക്കും ആഹ് ഉമ്മായ്ക്കും വാപ്പ പ്പാക്കും കൂടെ ചേർത്ത് മൂന്ന് ഓഹരി വെച്ചിട്ട് ഇവർക് ആഹ് എന്നിട്ട് ഇവര്ടെ ഓഹരി ഇവര്ടെ രണ്ട് പേർടേം കാലശേഷം ഇവർക്ക് രണ്ട് പേർക്കും കൂടെ നമ്മുടെ മോക്കും അനിയന്റെ മോക്കും ആ അവർക്ക്‌ രണ്ട്പേർക്കും. അതിപ്പോ അവര് രണ്ടുപേര് മരിച്ചെങ്കിലും പിന്നെ വാപ്പാടെ പേര് തന്നെ ഇപ്പഴും കെടക്കുന്ന കര അടക്കുന്നുണ്ട്. പ്പം ഇനി അത് കൊടുക്കണോങ്കി ഇവര് അനിയമ്മാര് ചേട്ടമ്മാര് ഇവര് രണ്ടുപേരുകുട ഒപ്പിട്ട്. സമ്മതാന്നും പറഞ്ഞ് എഴുതി കൊടുത്ത് വിക്കാം വിറ്റ് വിറ്റിട്ട്. ആ ക്യാഷ് ഇവർക്ക്‌ കിട്ടുന്ന ക്യാഷ് രണ്ട് മക്കൾക്ക് ഇവർക്ക് രണ്ടെർക്കൂട തുല്യായിട്ട്. അതുകൊണ്ടത് വിക്കാത അങ്ങനെ ഇട്ടേക്ക അപ്പം.
അപ്പൊ വേറെ കുട്ടികള് ഇണ്ടായാലോ വേറെ കുട്ടികള് ഉണ്ടായാലോ?
ആ അങ്ങനെ അങ്ങനെണ്ടെങ്കിലും ഇതിപ്പം. നമ്മള് വിക്കുമ്പോ ഇവർക്ക് രണ്ടു പേർക്ക് ഇപ്പ കൊച്ച് മക്കക്കന്ന് പറഞ്ഞാല് ഇവര് മക്കള് രണ്ടില് എട് ക്കുള്ളു രണ്ടുപരും ഇപ്പൊ എത്ര കിട്ടിയാലും ഇവര് അനിയനും ചേട്ടനുംകുട രണ്ടുപേരുംകുട എടുക്ക അതവരുടെ മ ക്ക കാണല്ലോ അങ്ങനങ് ചെയ്യത്തെള്ളൂ. ആ ഇനി അപ്പൊ ഈ മാസം ഒഴിയും വീട് ഒന്നര ലക്ഷം രൂപക്ക്. ആ ഒറ്റിക്ക് ഒറ്റിക്കാകൊടുത്തേക്കുന്ന ഒന്നര ലക്ഷം രൂപയ്ക്ക്. അപ്പൊ ഈ മാസം ഒഴിയും.
എത്ര കൊല്ലത്തിന്?
ഒരു, ഒരു കൊല്ലത്തിന് പതിനൊന്ന് മാസം നമ്മള് വീട് വാടയക്ക്‌ എടുക്കുന്ന റെന്റിന് എടുക്കുന്ന പോലെ തന്നെ. പതിനൊന്ന് മാസത്തേക്ക്. ഉം പിന്നെ ഈ മാസം ഇരുപത്. ആ ഒന്ന ഒന്നര ലക്ഷത്തിന് ഇപ്പ കൊടുത്തത്. ആദ്യ തന്നും പറഞ്ഞ് എടു ആ ലാഭം ആദ്യം ഒരു രണ്ട് ലക്ഷോന്നും പറഞ്ഞ എടുത്തത്. എടുത്ത് പ് പേപ്പറും കാര്യങ്ങളെല്ലാം എഴുതി എല്ലാം കഴിഞ്ഞ പിന്നെ പൈസ തരാൻ ഒരു മാസം ലേറ്റ് ആയി. ലൈറ്റായി പിന്നെ ഒന്നരത്തേക്കെ അവർക്ക് രണ്ട് പറ്റത്തില്ല ഒന്നരൊക്കേ പറ്റുള്ളൂന്ന് പറു. പിന്നെ രണ്ട് വേടിച്ചാലും നമ്മള് തന്നെല്ലേ കൊടുക്കണ്ടേ. ഒന്നരയായാലും നമ്മള് തന്നെല്ല കൊടുക്കണ്ടേ.
ആ ഓലാ പൈസണ്ട് തരുമ്പോ ഓല് ഒഴിഞ്ഞു പോകുമ്പോ ആ പൈസ ഇങ്ങള് അങ്ങ
ഈ പൈസ നമ്മള് നമ്മള് തിരിച്ചു കൊടുക്കണം കാരണം മാസം റെന്റിനല്ലല്ലോ. ഒറ്റിക്ക് ആഹ് ഒറ്റിക്കല്ലേ മേടിച്ചേക്കുന്നേ. പക്ഷെ നമുക്ക് നഷ്ടവാ കാരണം നമുക്കതിന്റെത്തൊന്നുംല്ലല്ലോ നമ്മുടെ വീട് അവർക്ക്. ക്കൊരു വർഷം താമസിക്കാൻ നമ്മളെല് പൈസ തന്നിട്ട്. നമ്മുടെ വീട്ടി താമസിക്കേം വേണം. തിരിച്ചെറങ്ങുമ്പോ നമ്മളീ പൈസ തിരിച്ചു കൊടുക്കേം വേണം. നമ്മക്ക് ക്കവിടെ അവർക്ക് ലാഫവാ അവർക്ക് അവരുടെ പൈസ സേഫ്.
ആ പിന്നെ ആ പൈസേട്ട് എന്തെങ്കിലും ബിസിനസ്സക്കെ ചെയ്യണെങ്കി അയില് ലാഭോക്കെണ്ടെങ്കി നമുക്ക് അങ്ങനെ കി
എടു എടുക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോ ഒരു വർഷം കൊണ്ട് ഒരു കാര്യോം നടക്കത്തില്ലേ. പതിനൊന്ന് മാസം കൊണ്ട് അത് പക്ഷ ഒന്നും കടക്കത്തില്ല.
ആഹ്. ആ അതൊന്ന ഞങ്ങള ഇവിടൊക്കെ എങ്ങനെയാന്ന്റിയോ ഇവിടൊക്കെ മാസം വെ ച്ചിട്ട് വാടകക്കന്നെണ്ട് അയ്യായിരോം, എട്ടായിരോം, പത്തായിരോം.
ഒണ്ട്. ഒണ്ട് അങ്ങനെ കൊടുക്കാനാണെങ്കി അതാ ലാഭം. അതാ ലാഭം കാരണം ഇവര് തരുന്ന അഡ്വാൻസ് പൈസ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് മാസം തരുന്ന. ആ ഈ അല്ലാത്ത പൈസ മതി വെച്ചന്ന് പത്തു മാസം ആവുമ്പോഴത്തേന് അവർക്ക് തിരിച്ചു കൊടുക്കാന്.
ആഹ് ഇഞ്ഞീപ്പോ ഓല് എറങ്ങുമ്പോ. ഇങ്ങളാ പൈസണ്ട് കൊടുത്തലോര്ക്ക് ഇഞ്ഞി സുഖായി. ക്ക്യാ പൈസായിട്ട് വേറെ എവിയെങ്കിലും പോയി വീ അപ്പൊ വീടിന്റെ ആവശ്യം ഇല്ല.
നമ്മള ആദ്യായിട്ടാ കൊടുക്കുന്നേ പിന്നെ ഈ പറഞ്ഞതു പോലെ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാനൊന്നും വേറെ ആൾക്കാർ അങ്ങനെന്നും ഇല്ലാത്തത് കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങള് പറഞ്ഞതാ അന്നേരം അനിയച്ചാർക്ക് പിന്നെ അമ്പതിനായിരം രൂപ ഡെപ്പോസിറ്റ് വേണം. ആൾക്കെന്തോ ആവശ്യ ഉണ്ടായിരുന്നു പൈസക്ക്. അപ്പ ആള് പറഞ്ഞ് ന്താ വാടക കൊറച്ചാലും ഡെപ്പോസിറ്റ് അമ്പത് വേണന്ന് അപ്പ ഈ വരുന്നോർ ന്നൊന്നും അമ്പത് കിട്ടത്തില്ല. മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപൊക്കെ ഡെപ്പോസിറ്റ് എല്ലാരും പറയുന്നുള്ളൂ. പക്ഷെ ആൾക്ക് അൻപത് രൂപ എന്താ ആവശ്യത്തിന് അപ്പ അമ്പത് തന്നെ വേണായിരുന്നു. അങ്ങനെയാ ഈ ഒ റ്റക്ക് കൊടുത്തത നമ്മ ഈ പൈസ എടുത്ത് അവന്റെ ആ കാര്യം സാധിക്കാല്ലോ. ആവശ്യങ്ങള് നടക്കോല്ലോന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാ.
ഉം ഉം
എന്നും കൊടുക്കത്തില്ല.
വാടകക്ക് കൊടുത്തൂടാ അവടെ വാടകക്കെ ഒന്നും മേടിക്കൂല ആൾക്കാര്?
മേടിക്കും മേടിക്കും വാടകക്കൊക്കെ ആള് വന്നതാ വാടകക്കൊക്കെ ആള് വന്നപ്പഴ ത്ത്ന് ഈ ആള് അനുച്ചാര അമ്പത് തന്നെ വേണം ന്നുള്ളേ ഏ കട്ടായ നിന്നത് കൊണ്ടാ
ഏ ഇനി അങ്ങനെ കൊടുത്താതി
ആ ഇനി അങ്ങനെ ചെയ്യത്തോള്ളൂ കൊടുത്തില്ലെങ്കിൽ അടച്ചിട്ടിരുന്നാലും ഇഞ്ഞി അ നമുക്ക് ലാഭം അതാ നമുക്ക് ആ പൈസ അഡ്വാൻസ് തര്ന്നെട്ത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. മറ്റേ പൈസ എടുത്ത് അവർക്ക് കൊടുക്കാറാണ്മ്പം.
അങ്ങനെ എന്തായാലും ചെയ്യാന്ന് ഇൻഷാ അള്ളാ.
ഉം അന്റെ വീട്ടിൽ ആരക്കേണ്ട് അഒടെ അഒടെ ആരക്കെണ്ട്?
എൻ എന്റെ വീട്ടില് ഉമ്മായും വാപ്പായും ഉമ്മ ഇണ്ട് വാപ്പാണ്ട് ചേട്ടത്തി ഇണ്ട്. ചേട്ടത്തിടെ അഹ് കല്യാണം കഴിഞ്ഞു. ച്ചാ ഇക്കയുണ്ട് രണ്ട് മക്കള് രണ്ട് പേര് ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന് ഒരാള് പത്ത് കഴിഞ്ഞ് നിൽക്കുന്ന്. പ്ലസ് ടു കഴി ആ അയിത്താട കുട്ട്യള് രണ്ട് രണ്ടാ പിള്ളാര. പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനോ നോക്കിട്ട് കിട്ടില പിന്നെ അവൻ ഇങ്ങനെ ഏ ബസ്സൊക്കെ ടൂറിസ്റ്റ് ബസ്സൊക്കെ ഭയങ്കര ക്രയ്സാ പിന്നെ അന്നേരം ബസ്സില് പോന്നു. ബസ്സില് കിള്ളി കിളിയായിട്ടും ഉം എല്ലട പോകും മലപ്പുറം അവടെം ഇവടെം കൊല്ലം അങ്ങനെ കല്യാണത്തിനക്കെ വട്ടം അങ്ങനെക്കെ പോന്നുണ്ട് പിന്നെ അതിൽ അതിന്റെ എഡിറ്റിംഗ് ഓട്ടം കിട്ടാനൊക്കെ വേണ്ടിട്ട് എഡി ആ എഡിറ്റിംഗും കാര്യങ്ങളും ഒക്കെ. അപ്പ അതൊക്കെ ചെയ്തു അങ്ങ അങ്ങനക്കെ പോന്നു. പത്താള് എളയാള് പത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്ക്ന്ന്.
ആ ഇന്റെ മോനോ അതൊ ഒന്ന് പത്തിലാണോ ഒന്ന് ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതാ ഇത് ഇട്ത്ത്ക്ക്ണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റ് ഗ്രാഫ്
ബിസിന ആഹ് ആഹ് ആഹ്
അക്കൗണ്ടന്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ നാല് കോഴ്സും കൂടി ഒരുമിച്ചുള്ളതാ
ഒരുമിച്ചായിട്ടുള്ളത് എട്ത്ത് ആഹ് അതാ നല്ലത് എളേയാളിങ്ങനെ പത്ത് കഴിഞ്ഞ് കഷ്ടിച്ചൊന്ന് ജയിച്ചു
ആഹ് ഒരു മാസായി
ആഹ് അതെ ലേ ക്ലാസിന്
കേറീട്ട് ഒരു വർഷത്തതാണ് ആറു മാസം ആറു മാസം വെച്ചിട്ടാണ്
ആഹ്
ആഹ് അക്കൗണ്ടന്റും പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനും കൂടി ആറു മാസം മറ്റേ രണ്ടും ഡിജിറ്റലും ഗ്രാഫി സും കൂടിം ആറ് മാസം അങ്ങനെയാണ് അങ്ങന
ഉം അങ്ങനൊക്കെന്നാണ് കൊച്ചാട കാര്യം അതൊണ്ടൊന്നും ആയില്ല ഇതുവരെ ഒന്ന് എങ്ങും കിട്ടീല്ല
ഉം ഇപ്പൊ കിട്ടും കൊറച്ചും കൂടിം വെയിറ്റെയ്താ
ആഹ് അതാ
എ പ്ലസ് ഇല്ല്യേ ഒന്ന്
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ് ഒന്നും രണ്ടെണ്ണം ഒക്കെ ഇണ്ടെങ്കി കിട്ടും ഒന്ന് ഇണ്ടായാലും മതി
രണ്ടെണ്ണം ഉണ്ട് ഇപ്പ അങ്ങനെ കിട്ടുന്നില്ലടാ നോക്കുന്നുണ്ട് പിന്നെ നമ്മളീ പറഞ്ഞ പോലെ നമ്മടെ അട് ആഹ് കിട്ടും അട്ത്തും കിട്ടണല്ലോ
ആഹ് ആഹ് അതെ അതെ അടുത്ത് കിട്ടണം
ആഹ് അതെ
അവിടൊക്കെ സ്കൂള് കൊറവാണ് അട്
ഉൺ ഉൺ ഉണ്ട് ഉണ്ട് കോളേജൊക്കെ ഉണ്ട് ഉം
ഞങ്ങളെ ഇവിടെക്കെ ഏ ഞങ്ങളെ ഇവിടെ തന്നെണ്ട് നാലെണ്ണം അഞ്ചെണ്ണോക്കെണ്ട്
ഒണ്ട്
ഉം കൊറച്ചര് രണ്ട് ബസൊക്കെ ഒരു ബസ്സ്‌ രൺ ണ്ട് ബസ്സൊക്കെ
ആഹ് ഉണ്ടല്ലേ ആഹ് ആഹ് ഉമ്മായൊക്കെ അതോണ്ട് അവരുടെ കൂടെ അവരെല്ലാം ഒരുമിച്ചാ ഉം ഉം കെടന്നോ ഇവടെണ്ടോ
ആര് ഇമ്മ ആഹ് ഇമ്മ കടന്ന് കുട്ട്യേളൊക്കെ അതാ ഫോണിലാണ്
ആഹ് അതല്ല ഒറങ്ങാൻ പറ പത്ത് പതിനൊന്ന് മണിയായി
ആഹ് പതി നൊന്ന് മണിയായി ഞാനും കെടക്കട്ടേന്ന് പറയാ ഈ ഫോണിമ്മ ഇരിക്കണ കാരണേ ഒറക്കം ഇതാവും
അതെ
ഞമ്മളും തന്നെ ഇങ്ങനെ കണ്ടിരിക്കും എന്തെങ്കിലും
ഒന്ന് നോക്കി ഒന്ന് നോ ക്കുമ്പോ പിന്നെ അട്ത്തതിലോട്ട് പോയി പിന്നെ അവിടെ നോക്കി അങ്ങനെ കെടക്കും ഇവിടൊക്കെ ചെല പ്പം എന്നെ വഴക്ക് പറയും എന്തെങ്കിലും നമ്മളൊന്നും നോക്കി ഇപ്പൊ ഏ മെയിനായിട്ട് യൂട്യൂബിലാ
ഉം ഞാന് യൂട്യൂബെന്നെ കാണൊള്ളു. ഫേയ്സ്ബുക്കും ഇൻസ്റ്റ ഒന്നും ഞാൻ ഇട്ക്കൂല.
അഹ് ഞാനും എടുക്കത്തില്ല. യൂട്യൂബ് കൂടുതലൊക്കെ അത് കൂടുതലും തയ്യലിന്റെയാ നോക്കുന്നെ. എന്തെങ്കിലൊ ക്കെ തയ്ക്കുന്ന അതൊക്കെ കണ്ടാ പിന്നെ അത്. നോക്കി കെടക്കാ. അത് ചെലപ്പോ ഇരുപത് മിനിറ്റൊക്കെ ഇണ്ടാവും ചെലപ്പം.
ഉം ഇന്നാ ഒ
സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ആവുമ്പെ. ആ ഓക്കെ ഓക്കെ.
ഞാൻ വിളിക്കൺ ആഹ്